സുഖാണോ
സുഖാണ് കൊഴപ്പൊന്നുമില്ല അവിടെ സുഖല്ലേ
ആഹ് സുഖം സുഖം ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു എന്തൊക്കെ ചായക്ക് കടിയുണ്ടായിന്നേ
ഏഹ് ഇന്ന് ഇവിടെ കപ്പയായിരുന്നു കപ്പ അവിടെയോ
ഇവിടെ മിച്ചർ ബേക്കറിയാണ്
ആഹ്
പിന്നെ വേറെ വിശേഷങ്ങളെന്താ
നല്ല വിശേഷം ഇന്ന് പിന്നെ പഠിക്കാൻ പോയിട്ട് ഇപ്പം വന്നേള്ളൂ
ആഹ് പഠിക്കാൻ പോവാ
ആഹ്
കല്ല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലില്ല
ആഹ്
ഉം
പിന്നേ വേറെന്ത് പറയണൂ വേറെന്തെങ്കിലും വർക്കെന്തെങ്കിലും ചെയ്യ്ണ്ടോ വേറെ
ഏ ഒന്നും ചെയ്യിണൊന്നുല്ല പുള്ളേരെ പഠിപ്പിക്ക്ണ്ട്
ആഹ് ശെരി
ഉം വീട്ടില് പുള്ളേര് പഠിക്കാൻ വരും അപ്പൊ അവരെ പഠിപ്പിക്ക്ണ്ട്
ആഹ് ആഹ്
ഉം അവിടെ എന്തെങ്കിലും ചെയ്യാണ്ടോ ഞാനിപ്പേ ഡിഗ്രി പടിക്കുവാ ഉം അല്ലല്ല മൂന്നാമത്തെ വർഷാ ഉം
ഇല്ല ഇവടെ പഠിക്കണൊന്നുല്ല ഇവടെ പഠിത്തൊക്കെ കഴിഞ്ഞ്
ആഹ്
പിള്ളേര് രണ്ട് പിള്ളേരുണ്ട്
ആഹ് ആഹ്
പിന്നെ വേറെന്ത് പറയുണൂ? അടുത്താണോ പഠിക്കാ പോണോക്കെ?
അതെ അതെ മഴെക്കെ ഇണ്ടോ?
ഇല്ല ഇന്ന് നല്ല വെയിലായിരുന്നു, മഴ പെയ്തിട്ടില്ല. അവിടെ മഴെക്കെ ഇണ്ടാ?
ഏയ് ഇന്ന് മഴയൊന്നുല്ല, ഇന്നലെ വരെണ്ടായി നല്ലോണം.
ആഹ് ഇന്നലെണ്ടായീന്നു.
ഇന്നലെ ഇച്ചിരി ഇണ്ടായിള്ളു ഐന് മുമ്പ് വരെ
എന്താ ട്യൂഷൻ ക്ലാസ്ട്ക്ക്ണ്ടോ എത്ര എ എത്രാം ക്ലാസ്സ്ല് അങ്ങനെ എന്തേലുണ്ടോ?
അതൊന്നുല്ല.
ഏത് വിഷയാ അറിയണെങ്കി അത് പഠിപ്പിക്കാ.
ആഹ് അതെ.
ആഹ്
അങ്ങനെ
പിന്നെ വേറെ വിശേഷങ്ങള് ഇങ്ങട്പ്പ വന്നിട്ട് ചായകുടി കഴിഞ്ഞോ?
ഉം ചായൊക്കെ കുടിച്ചു.
ആഹ് അതെ അപ്പ എത്ര മണി വരെ ക്ലാസ് ആഹ് നാല് മണിക്ക.
ആഹ് മൂന്ന് മണി വരെ ക്ലാസൊള്ളു.
ആഹ് അത് ശെരി.
ന്ന് മണി ആവുമ്പം ഇവടെത്തും.
ആഹ്
മ് മ് അങ്ങനെ
വേറെ ഓൺലൈ വർക്ക് ഓൺലൈൻ വർക്കൊന്നും ചെയ്തിട്ടില്ല.
ഈ ഏ നേർത്തെ ചെയ്യാർന്നു പിന്നെ നിർത്തി പൈസ കൊട് ത്താലങ്ങനെ ചെയ്യാൻ പറ്റൊള്ളൂലോ.
അതെ പൈസ കൊടുക്കണം ആദ്യ ഒരു ഊദ് മർക്കസ് ഒക്കെ ഇണ്ടായിരുന്നില്ലേ അതിന് കേറിന്നോ.
മ്
അയിലിണ്ടായിന്നാ
ഏതിലാന്ന്?
ഊദ് മർക്കസ്, ഒരു അത്തറിന്റെ ഒരു സ്റ്റാറ്റസ് വർക്ക്. ആഹ് ഞാൻ ചെയ് തായിരുന്നു ഒരുപാട് ചെയ്തായിരുന്നു.
ഞാൻ ഇന്ന് പരസ്യം സ് ആഹ് സ്റ്റാറ്റസ് ഇട്ട ആ സാധനത്തിന് ചെയ്തിട്ടുണ്ടായി.
ആഹ്
മ് അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരു രൂപക്ക് വെച്ചല്ലേ കിട്ടുള്ളു, മ് അതൊണ്ടോക്കെ നിർത്തി.
ആഹ് അങ്ങനത്തെക്കെ ഒരു വിധം അങ്ങനെ തന്നെ സ്റ്റാ റ്റസിന് ഒരു വ്യൂസിന് പത് ത്ത് പൈസ അങ്ങനത്തൊക്കെ വർക്കുകളൊക്കെ ഇപ്പോളും ഉണ്ട്. പിന്നെ നമ്മള് മെനക്കെടും വേണം പൈസ്
ആഹ് അത്ര ആൾക്കാര് കാണണല്ലോ അതാണ് പ്രശ്നം.
വേറെന്താ സ്കൂളൊക്കെ അടുത്താ കോളേജ്.
ആഹ് അടുത്ത, ഒരു പത്ത് മി പത്ത് മിനിറ്റ് അത്രേ ഒള്ളു.
ആഹ്
അങ്ങനെയ.
പിന്നെ ഇനിപ്പോ ഓണൊക്കെല്ലേ വരുന്നെ. ഓണത്തിനൊക്കെ അടക്കൂല്ലേ.
ആ ഓണത്തിന് പത്തു ദിവസം അവധിയാ.
അപ്പൊ ഓണത്തിന് ടൂറൊക്കെ പോകൂലേ?
ചെലപ്പോ പോവും. ചെലപ്പോ പോവൂല.
വീട്ടിലാരൊക്കെണ്ട്?
വീട്ടിലച്ഛനും, അമ്മേം, ചേച്ചി, അനീത്തി.
അനിയത്തിണ്ടാ?
ആഹ
ഉം മൂന്ന് പെൺ മക്കള്.
ആ അതെ.
അപ്പൊ ഓണ ആകുമ്പോ ടൂറൊന്നും പോവുല. ആ ഓണ ഓണത്തിന് ആഘോഷം
ആ ഓണത്തിന്റെ ആഘോഷല്ലേ. പിന്നെ എല്ലാ ദിവസം പൂവൊക്കെ ർണം. പോയാലും പിറ്റെ ദിവസം തന്നെ വരണ്ടേ.
അതെ അതെ.
ആ അതോണ്ട് അങ്ങനെ പോവാറൊന്നുല്ല. പിന്നെ കൊറേ എഴുതാനൊക്കെ ഉണ്ടാവും. അവധിയായോണ്ട് കൊറെ ടീച്ചർമാര് പഠിക്ക ക്കാനും ഓരോന്ന് ചെയ്തുകൊണ്ട് വരാനൊക്കെ തരും. അപ്പൊ അതൊക്കെ ചെയ്യണോല്ലോ. ഉം അപ്പ അങ്ങനൊണ്ട് അങ്ങനൊന്നും പോവുക്കന്നില്ല. ജോലി ചെയ്യ. ജോലി ചെയ്യ. ഉം. അവിടെ ആരക്ക്ണ്ട്ന്ന്?
ഇവിടെ അങ്ങല് തന്നെ ഉള്ളു. ഉമ്മേം, ഹസ്ബൻറും, മക്കളും, ഞാനും.
ഉം മക്കളൊക്കെ എന്ത് ചെയ്യാ?
മക്കളെ ചെറിയ ആളാ. ഒരാ മൂത്ത ആള് ഒന്നാം ക്ലാസി പഠിക്കണു.
ആഹ
രണ്ടാമത്തെ ആള് ഇന്ന് നാലാം മാസമായിട്ടള്ളൂ.
ആഹ
പിന്നെ വേറെ വിശേഷങ്ങള്. അവടെ ഏ ഇങ്ങനെ പാർക്ക് ഇതൊക്കെ ഉള്ള അങ്ങനെണ്ടൊക്കെ സ്ഥലാണോ, അടുത്തക്കടെ ഇങ്ങനെ.
അടുത്തൊന്നുല്ല. കൊറച്ച് ദൂരെ പോയാ കൊറെ സലൊക്കെയുണ്ട്. ൻ അടുത്തായിട്ട് ഒന്നൊന്നുല്ല. അടുത്ത് പിന്നെ ഒരു ചെറിയ സലുണ്ട്.
ആഹ ആഹ
അപ്പൊ പിന്ന ദൂരൊക്കെ നല്ല വല്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ആഹ്
ആ കാണാൻ പറ്റണതും, നടന്ന് കുറെം കാണാം, അങ്ങനെയൊക്കെ. അടുത്ത് കൊറവാ.
കൂട്ടുകാരൊക്കെ എങ്ങനെ?
കുഴപ്പുല്ല.
കൂട്ടുകാരൊക്കെ വിളിക്കാറോക്കല്ലേ?
ആഹ
പിന്നെ പ്ലസ് ടു കയ്ഞ്ട്ട് നേരെ ഡിഗ്രിക്ക് പോയില്ലേ. അങ്ങനെ ആഹ്. ഈ ഡിഗ്രിക്ക് എന്താ എല്ലാര് എതിര് ഇപ്പോ എ ആങ്ങൾടെ കൊ ച്ച്ണ്ട് ങ്ങനെ, പ്ലസ്ടു കഴിഞ്ഞിട്ടു. അപ്പോ ഡിഗ്രി പഠിക്കണ കാര്യം പറഞ്ഞപോൾ ഓൾക്ക് വേണ്ട.
ആ ഇപ്പ ആ ഡിഗ്രി ആരെങ്കിലും പഠിക്കാൻ ഇഷ്ടല്ലാതൊണ്ടാ. ഇ പെട്ടെന്ന് ജോലി കിട്ടണങ്കിൽ പറ്റൂലല്ലോ.
ആഹ പെട്ടെന്ന് ജോലി കിട്ടണ എന്തെങ്കിലും.
ആഹ് അപ്പ പ്പെട്ട ഇപ്പ ഡിഗ്രി പഠി ക്കും നാല് വർഷം പഠിച്ചാലാലോ. പിന്നെ പഠിച്ചാല് വല്യ ശമ്പളംല്ലാന്നാണ് പറയണേ. അതൊക്കെ യായിരിക്കും ആർക്കും ഇഷ്ടോന്നല്ല
ക്ക് ങ്ങനെ നാല് വർഷം പോണ്ടേെന്ന് ഓർത്തിട്ടാവും ഒരുവിധം
ആൽ ആ പ്പ ആറുമാസം പഠിച്ചാ ജോലികിട്ടണ നല്ല കൊറേത്ണ്ടല്ലോ
അതെ അതെ
നല്ല ശമ്പളം കിട്ടുമ്പോ പ്പ അവരൊക്കെ അങ്ങനാലോ ആണുങ്ങൾ കൂടുതലും അങ്ങനെയാ പോണത് പെണ്ണുങ്ങളാണ് പിന്നെയും ഡിഗ്രിക്ക്
ആഹ ആ ഇവള് പറഞ്ഞുന്നെ ഞാൻ പറഞ്ഞു ഡി ഗ്രി പഠിക്കണ്ടേന്ന്റന്നപ്പോ അവള് പറഞ്ഞു ഡിഗ്രിക്ക്ന്നു എനിക്ക് പറ്റൂല ഡിഗ്രിക്ക് പോണങ്കില് നാല് വർഷം പോണം മുഴുവനാക്കണം അയിലും നല്ലെ വേറെന്തെങ്കിലും ഒരു നഴ്സിങ് പഠിക്കണംന്നൊക്കെ പറഞ്ഞിരുന്നു
ആഹ ആനൈസിങ്ങാണെങ്കിൽ നല്ലതാണല്ലോ
അതെ
ഉം കൊറെ ഇതും ഉണ്ട്
അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ്ട് നഴ്സിംഗ പോണംന്നോ അങ്ങനെ എന്തേലും പഠിച്ചാല എന്തേലെക്കെ ജോലിക്ക് പോവാലോ
ഉം എന്തായാലും എന്തേലും പഠിച്ചാലോ കാര്യുള്ളൂ
അതെ അതെ ആ പഠിക്കണ ആൾ തന്നെയാണ് പഠിക്ക പഠിക്കാൻ വേണ്ടി തന്നെയാണ് എന്തായാലും അവള് ഉദ്ദേശിക്കണ എന്തേലും ജോലിക്ക് പോകണ രീതിയിലുള്ള പഠിത്തം മതിന്നുള്ളരിതാ ആഹ ജേസിങ്ങിന് പോണംന്ന് പറഞ്ഞ് നിക്ക്ണ്ട്
ഉം ഉം
പിന്നെ നി നിന്റെ എത്രാമത്തെന്ന് റഞ്ഞെ ഡിഗ്രി മൂന്നാമത്തെലെ ഞ്
ഉം ഉം ഒരു വർഷം കൂടെ പോണം
പിന്നെന്താ ഫോൺ ഈ കോളൊക്കെ കഴിഞ്ഞാ
ഇല്ലല്ല
ഉം
ഉം പിന്നെ അവിടെ അടുത്ത് ഇങ്ങനെ കടലൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ അടുത്കൂടെന്നുല്ല ഇവിടെ പിന്നെ മൂന്നാറ് മൂന്നാറൊക്കെ പോകണം മൂന്നാറ് പോണം പിന്നെ ഇവിടെ ആ കുറച്ചടുത്ക്കുടള്ള ഈ ചെറിയ ചെറിയ പാർക്കുകളൊക്കെണ്ട്
ആഹ്
പിന്നെ മൂന്നാറക്കെ പോകണം വല്യ വല്യ ഇതൊക്കെ കാണെങ്കിൽ മൂന്നാറക്കെ ഇവിടുന്ന് കുറച്ചൊക്കെ കുറച്ച് പറഞ്ഞാ പോവാന്ണ്ട് എന്നാലും
ആ മൂന്നാറൊക്കെ പോവാറുണ്ടോ
ആഹ മൂന്നാറൊക്കെ പോയിട്ട്ണ്ട്
ഉം ഉം
മൂന്നാർ മലമ്പുഴ അങ്ങനെയൊക്കെ പോയി
ആഹ്
അടുത്തകൂടെങ്ങനെ കുട്ടികൾക്ക് ഉള്ള അങ്ങനെ പാർക്കുകളൊക്കെണ്ട് ചെറിയ ചെറിയ ഏ ആ മലമ്പുഴക്ക് പോകു പോയിര്ന്ന്
ആഹ മലമ്പുഴെ കുറം കാണാനുണ്ട്
ആ അതെ അതെ
പിന്നെ അവിടെ വെള്ള ചാ ഡാമു ഉണ്ടല്ലോ
നീ മലമ്പുഴ പോയിട്ടുണ്ടാ
ആ പോയിട്ടുണ്ട്
ഉം മലമ്പുഴ പിന്നെ കാൻ എന്താണ് വേറൊരു ഇതുണ്ടല്ലോ കാഞ്ഞരപ്പുഴേ എന്തോന്നില്ലേ
ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാല് മലമ്പുഴ ആ വഴി ഇങ്ങനെ ഊട്ടിക്ക് പോയതാ പന്ത്രണ്ടാംക്ലാസ് പഠിക്കുമേ
ആഹ് അത് ശരി ഊട്ടി കൊടൈക്കനാൽ അങ്ങനെന്നും ഞാൻ പോയിട്ടില്ല
ഉം ആഹ് ഊട്ടിക്ക് പോയിട്ടുണ്ട് ഞാൻ നല്ലതാ
ആഹ്
തണുപ്പാണ് കൂടുതലും എന്നാലും മൂന്നാറാണെങ്കി നല്ല തണുപ്പല്ലെ
ആഹ് നല്ല തണുപ്പാണ് പിന്നെപ്പോര് തണുപ്പിന്റെക്കെരു കാലാവ സ്ഥാ ആണല്ലോ ഒന്ന് ആഹ് തണുപ്പന്നെ രാ വൈകുന്നേരൊക്കെ ആയതണുപ്പന്നെ നല്ല തണുപ്പന്നെ
ചൂടൊന്നും ഉണ്ടാവൂലേ ഈ വേനൽക്കാലക്കെവുമെ
ആഹ് ന്നത്ര നല്ല ചു ട് ഇവിടെ ഇടക്കടക്ക് ന്നാർന്ന മാതിരി മഴ പെയ്തോണ്ടിരിക്കും ഇ പാലക്കാട് ഇതിൽ അങ്ങനെ മഴ കൊറവല്ലേ ചൂടാണ് നല്ലോണം ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഇടക്കിടയ്ക്ക് മഴ പെയ്തോണ്ടിരിക്കും
ആഹ് അപ്പൊ കൊഴപ്പല്ലാല്ലേ
ആഹ് അപ്പോൾ ചൂട്നാത്രെ
ആഹ് ആഹ്
അപ്പ ചെറീ കു
പിന്നെന്തനി വൈകിട്ട് ഫുഡ് ഏഹ് ഭക്ഷണൊക്കെ ഉണ്ടാക്കിയോ വൈകിട്ട് ഭക്ഷണൊക്കെ
ഭക്ഷണക്കെ ഒന്നായിട്ട് വെക്ക്ണാണ്
ഉം
എന്നാ ശെരിയെന്നാ വേറെന്നുല്ലല്ലോ
ആഹ് ശരി
ശരി